ഹലോ
ഹലോ ആഹ് കേൾക്കുന്നുണ്ടോ ആഹ് ഭക്ഷണം കഴിച്ചാരുന്നോ
ഇല്ല ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കൊറച്ച് കഴിഞ്ഞു എനിക്കങ്ങനെ വിഷക്ക്‌ണില്ല
അപ്പൊ വീട്ടിൽ ആരൂല്ല തന്നെ തന്നെ ആയതോണ്ടാണോ
ഇല്ല ഇവിടെ മദർല്ലാണ്ട്
അവരൊക്കെ കഴിച്ചോപ്പം എല്ലാരും വേറെ വേറെ ആണോ കഴിക്കണെ
ആഹ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഒരുമിച്ചോന്നല്ല
അതെല്ലേ ഞങ്ങള് അവിടെ എല്ലാരും ഉണ്ടായിരുന്നപ്പോ ഞങ്ങള് ഒരുമിച്ച് ഒരുമിച്ചായിരുന്നു കഴിച്ചോണ്ടിരുന്നേ
ആഹ് ഇതിപ്പോ കൊച്ചൊക്കെഉള്ള കാരണം കൊച്ച് ഒരാൾ ഇപ്പ തിന്നിട്ട് ഒരാൾ പിടിച്ചിട്ടാണല്ലോ ഒരാൾക്ക് തിന്നാൻ പറ്റുള്ളൂ ആ അങ്ങനെയൊക്കെയാണ്
അങ്ങനെ
ആഹ് പിന്നെ പുള്ള ഉറങ്ങണ സമയത്തൊക്കെയ ആണെങ്കിൽ ഞാൻ കഴിക്കും അങ്ങനെയൊക്കെ ആഹ് നോക്കും
അമ്മ നോക്കൂല്ലേ അങ്ങനെ വേറെ കൊഴപ്പൊന്നുല്ലല്ലേ
ഇല്ല ഇല്ല വേറെ കൊഴപ്പൊന്നുല്ല
ആഹ അത് അത് തന്നെ നല്ല കാര്യം
അതെ അതെ അത് വലിയൊരു എന്താ പറയാ ഒരു ഗുഡ് ഗുഡ് പോയിന്റന്ന്ള്ള പോലെയാണ്
അതെ ഇത് ഉം ഞങ്ങടെ അങ്ങനെയല്ല നോക്കുന്നെന്ന് വിചരിച്ച് ഒരു പേര് മാത്രേ ഉള്ളൂ ഇങ്ങനെ മറ്റേ പുറമെ കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി മാത്രം ഉം അപ്പം അവരടെ മുന്നില് നല്ല ആൾക്കാരും ആഹ് പൊറത്ത് അകത്ത് വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ അവരടെ തനി സ്വഭാവം എന്താന്നുള്ളത്
അത് ഹസ്ബൻഡിന് അറിയാമോ ഇത് ഹസ്ബൻഡിന് അറിയാമോ
അറിയില്ലായിര്ന്ന് എഹ് - ഇവിടെ വന്നേ പിന്നെ കൊറച്ചൊക്കെ മനസ്സിലായത് ഇപ്പം
ഉം
ഇവിടെ മാറിയ പിന്നെയാണ് കൊറച്ച് മനസ്സിലായത് അവിടെ- പിന്നെ ആഴ്ച ആഴ്ചേ വരുള്ളായിരുന്ന് അവിടെ പിന്നെ ആ ആഴ്ച ആഴ്ച്ച വരുമ്പം തനി നിറം കാണുന്നില്ലല്ലോ നമ്മളോട് അവരുള്ളപ്പോ വേറെ- ഇല്ലാത്തപ്പോ വേറെ
വേറെയൊ പക്ഷെ അവിടെരു ഗ് അവിടെ ഒരു പെണ്ണ്- അവിടെ ഒരു പെൺകുട്ടി ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനൊരു സ്നേഹം ഇണ്ടാവാതില്ലേ
ഉം അങ്ങ അങ്ങനെയാണ് പക്ഷെ- ആഹ് അങ്ങനെയാണ് അങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇപ്പ ഞാനവിടെ ഉണ്ടായിരുന്ന ഇപ്പം ഉം അ ആദ്യം ആദ്യം അങ്ങനെയൊക്കെ ആയിരുന്ന്
ന്നാവും അയിൻ്റെ ഒരു ദേഷ്യം ഉണ്ടാവുവേയിരിക്കും ലവ് മാര്യേജ് ആയിരുന്നല്ലോ
അങ്ങനെ അങ്ങനെ ദേഷ്യ അങ്ങനെ ദേഷ്യയല്ല അങ്ങനെ ദേഷ്യയല്ല എഹ് അവര് ഉദ്ദേശിച്ച സമയ തല്ലായിരുന്ന് കല്യാണം നടന്നത് ഏഹ് ഇച്ചിരി ഏജ് കൊറവായിരുന്ന് ഇപ്പം മകൻ തീരെ ചെറുത്- ആന്ന് ഉള്ള ചിന്താഗതിയാ അപ്പൊ ഞാന്- ഞങ്ങള് രണ്ട് സെയിം എയ്ജാണ് വ്യത്യാസം ഒന്നുല്ല ഏയ്ജ് വെച്ച് നോക്കാണെങ്കിലും ആഹ് ഏയ്ജ് വെച്ച് നോക്കുവാണെങ്കിലും- എഹ് സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിലുംണെങ്കിൽ ഇച്ചിരി മെച്യൂരിറ്റി- എനിക്ക് മാത്രേ ഉള്ളൂ അത് അമ്മ തന്നെ പറയും ചെയ്യും ബ പക്ഷെ എല്ലാ കാര്യത്തിനും കുഞ്ഞാണ് കുഞ്ഞാണെന്നുള്ള ഒരു ചിന്താഗതി
ആഹ് ചിന്താഗതിയാണ് ഉം
കുഞ്ഞാണ് കുഞ്ഞാണ് അപ്പൊ പെട്ടെന്നൊരു കുഞ്ഞൊക്കെ ആയപ്പോത്തേക്കും- അത് അവർക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റിയില്ല പക്ഷെ പെൺകുട്ടി ആയപ്പോത്തേക്കും- അത് പെൺകുട്ടിയാണ് ആദ്യം ആയപ്പോത്തേക്ക് അവർക്ക് സന്തോഷായി പിന്നെ- പെണ്ണ് തന്നെ ആയിക്കോട്ടെ ഇനി എത്ര വേണെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നോക്ക ക്കുന്ന ഞാൻ തന്നെ ആക്കണം നോക്കുന്നത് അവര് പറയണ പേര് മാത്രേ ഉള്ളൂ ഞാൻ തന്നെ നോക്കോം വേണം പിന്നെ ഇച്ചിരി ആയി കഴിഞ്ഞ ഴിഞ്ഞ എനിക്ക് പാല് കൊടു ക്കണ്ട ഡ്യൂട്ടി മാത്രോള്ളൂ പാല് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരെടു ത്തോണ്ട് പോയി അവർക്ക് കളിക്കാൻ കിട്ടുന്ന ഒരു കളിപ്പാവ പോലങ്ങളെ അവര് കൊണ്ടോയി ക്കോള് അങ്ങനെയ അത്- ബ്ലഡ് എന്റെ ബ്ലഡ് അല്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതി അവർക്ക്
ചിന്താഗതിയാണ് ആഹ് മോശം ഉം
അവരുടെ ഹസ്ബൻഡ് ഇത് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ്- അവരുടെ വീട്ടുകാരുടെ സ്വഭാവം നമ്മടെ ഒന്നും നല്ലതൊന്നുല്ല അങ്ങനെയൊക്കെ ആയി പിന്നെ ആദ്യം വന്ന് കേറിയപ്പം- നമ്മളായിരുന്നു ആദ്യത്തെ അവിടത്തെ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് സോപ്പിംഗായിരുന്ന് പിന്നീടല്ലേ മനസ്സിലായത് അത് ഏതു വഴിക്കാ വരുന്നേ എന്നുളളത്
വര്ന്നത് ആഹ്
പെൺകുട്ടി ആയി വന്ന് ആഹ് വന്ന്കേറി ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞത് ആം ഇനി ഞങ്ങ്ക്ക് കിട്ടാന്ള്ള ഞങ്ങടെ കൊച്ചിനെ കിട്ടി ഇനി ഏഹ് എന്താന്ന് വെച്ചാ എഹ് നിങ്ങള് നിങ്ങടെ പാടയിന്ന്ള്ള രീതിക്കാണ് എന്നോട് പറഞ്ഞത്
ആഹ്
എഹ് ഞാനിനി എന്ത് ചെയ്താലും അവർക്ക് വിഷയവില്ല അവർക്ക് അവർടെ കൊച്ചിനെ കിട്ടീന്ന് നമ്മള് ഇത്രേനാളും അപ്പം ഏഹ് ഉം ഒമ്പത് മാസം നിന്ന് ഇത്രയും പാടുപെട്ട് പ്രസവിച്ച നമ്മളാരായ് നമ്മള് പൊട്ടന്മാരായ്
പൊട്ടന്മാരായി പിന്നീ വിദ്യാഭ്യാസം തല്ലാത്തവർടെക്കേ ഏഹ് ആള്കൾക്ക് അങ്ങൻത്തെക്കൊര് ചിന്താഗതികളക്കെ ഒരുതരം ചിന്താഗതികൾക്കാരാണ്
അതെ അതെ ആവർക്ക് വിദ്യാഭ്യാസം ഒള്ളവർക്കും ഇപ്പൊ പല പല തെറ്റായ ചിന്താഗതികള്ണ്ട് കാര്യംന്ന് വെച്ചാ പണ്ടൊള്ളവര് പണ്ട് ചെയ്ത ശീലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും നല്ലതെന്നുള്ള ചി ചിന്താഗതി ഒണ്ട്
ഒണ്ടേണ്ട്
പിള്ളേർക്കങ്ങനെ കാപ്പിം ചായേം കൊടുക്കുന്നത് ആഹ് അവര് അത്ര നല്ല കാര്യ തേട്ടതേത്
വേ എട്ക്കണത് പക്ഷെ അത് നമുക്കതൊന്നും അത്ര പിടിക്കൂല കാരണം അതിന്റെ ഏഹ് ഡിമെറിട്സ് നമുക്കറിയാം അതൊരു കുഞ്ഞുങ്ങള് കുടിച്ച് കഴിഞ്ഞാലൊള്ള ബുദ്ധിമുട്ട് എന്താണെന്നക്കെ അത് നമുക്കറിയാം പക്ഷെ അത് അവരത്ര അവ അത് അവരോട് പറഞ്ഞാലൊട്ട് മനസ്സിലാവേയില്ല
ആഹ് ആറ്മാസൊള്ള കുഞ്ഞിന് പോലും കാപ്പിം ചായേം കൊടുക്കാനവര് ഒത്തിരീ ഇൻട്രെസ്റ്റ് കാണിക്കുന്നന്ന് പറയുമ്പം നമുക്കത് അംഗീകരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ലല്ലോ അപ്പൊ അതിനെതിർക്കുമ്പം
കാര്യങ്ങള് നമുക്കഗീകരിക്കാൻ പറ്റില്ല
അതെ തീരെ പൊടി കുഞ്ഞിന് തീരെ പൊടി കുഞ്ഞിന് ജനിച്ചു വന്ന പൊടിക്കുഞ്ഞാ അവന് ആഹ് ആ കുഞ്ഞിന് തൊട്ട് മിഠായിയൊക്കെ കൊടുക്കുന്ന്ന്ന് പറഞ്ഞാ പാല് കുടിക്ക്ന്ന കുഞ്ഞാണ് അപ്പന്തെങ്കിലൊക്കെ അയിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള ചിന്താഗതി അവർക്കില്ല
പിന്നെ ആറുമാസം കഴിയാതെ സോളിഡ്‌സൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അതൊന്നുംമവങ്ങനെ പറഞ്ഞാലൊന്നും അങ്ങട് മനസ്സിലാവില്ല
അതെ ഇത് പോരാന്ട്ട് എഹ് പണ്ടൊള്ളവര് തേനൊക്കെ കൊടുക്കുവാരുന്നു തേനും ഇതപോന്തൊക്കെ കലക്കി കുറുക്കിയെക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്
സ്വർണ് പണ്ട് കുട്ടികളുണ്ടാവുമ്പോ തന്നെ എന്തോരു ഒര് മിത്രോ സ്വർണം അരച്ച്
അതെ നാവില് കൊടുക്ക്വൊ നാവില് ആഹ് ജനിച്ച് വന്നൊട ആഹ് അപ്പ ഇവർക്കതറിയില്ല അതെ പറ്റ്
അത് കുതിരാരിക്കും അത് ചെലപ്പെ അത് ചെലപ്പേ കയ്
അതേ
പക്ഷെ അതിലൊക്കെ എന്തോരം അഴുക്ക്ണ്ടാവും അത് പോലെതൻ ആഹ് കൂട്ട് എല്ലാം ആഹ്
അതെ പല പല പ്രശ്നങ്ങള് ഇവർക്ക് ഇതിന്റെ
ഉം
അഹ് അഹ് പക്ഷെ ഏ് എല്ലായിടത്തുന്നുല്ല അതറിയാന്നുള്ളോര് ചെലപ്പം കാണിച്ച് കൊട്ത്താ ത്താപോലും മനസ്സിലാക്കാൻ പറ്റാത്തവരാ ഇവര് നമ്മള് ഡോക്ടർമാര് നേരിട്ടിരുന്ന് പറഞ്ഞു കൊടുത്ത്ട്ടും ഏ് പറഞ്ഞ്കൊട്
മനസ്സിലാകാത്തവര്ണ്ട് ആഹ് ആഹ് പിന്നെന്താ ഒരു കുട്ടി ജനി പിന്നെ ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞാ എന്താ ആങ്ങ്യം കാണിക്കല് ന്ന്ട്ട് കൈ ഇപ്പർത്തേക്കാക്കി ഇപ്പർത്തേക്കാക്കി എക്സസൈസ് ചെയ്യിപ്പിക്കെല്ലോ അത് എന്തെക്കെ കാണണം പക്ഷെ ഇപ്പത്തെ ജനെറേഷൻ ഇപ്പ ഇപ്പത്തെ ന്യൂജെനറേഷനൊന്നും ന്നും അതൊന്നും അംഗീകരിച്ചൊട്ക്ക്ണില്ല ആരും അംഗീംകര്ച്ചൊട്ക്ക്ൺല്ല അവരൊക്കെ തൊർന്ന് പറയാണ്
അതെ ഞാ തൊറ്ന്ന് പറയുമ്പെന്നെ നമ്മള് അഹങ്കാരികളൊക്കെ ആവൊ ല്ലോ അതാണ് വിഷയം ആഹ് ആഹ് ആഹ് ഈ മൂത്തയാളുടെ തല ഇങ്ങനെച്ചിരി വൽപ്പം കൂടുതലാന്ന് പറ്ഞ്ഞിണ്ട് ഉരുട്ടി കുളിപ്പിക്കണംന്നർഞ് കൊഴപ് ച്ഛന് ഉരുട്ടിയങ്ങ് കുളിപ്പിക്കാർന്ന് പ്പച്ഛന് ഉരുട്ട്ന്ന് ഞാൻ പറ്ഞ്ഞ് രണ്ട് വയ ചെര്യാതെ കൊച്ചിന്റെ തല കറക്റ്റ് ആവില്ല എന്ന് ഡോക്ടറും പറ്ഞ്ഞ് കൊട്ത്ത് ഞാൻ ഡോക്ടറോട് മാറിന്ന് പറ്ഞ്ഞ് കൊട്
യ്യോ അവരെക്കെ ഡോക്ടർമേരക്കായും വെല്ല്യെ അവരൊക്കെ ഡോക്ടർമാരേക്കായും വെല്ല്യെ ആൾക്കാ ക്കാരാണ് അവരോടൊന്നും പറയാൻ പറ്റൂല നമുക്ക്
ത്തീ കുളിക്കെണം തെളച്ച വെള്ളത്തീ കുളിച്ച് കുളിച്ചെൻ്റെ തൊലി വെരെ ഉര്ഞ്ഞ്പോയ്
താലിനി വയറ് ത് പോവ്വൂല്ല വയർങ്ങനെ കെട്ക്കും
എന്നിട്ട് പിന്നെ തുണി കൊണ്ട് വലിച്ച് കെട്ടി വയറ് ഇറിങ്ങി ശാ സംമ്മുട്ടി ഗ്യാസ് കേറി എന്തൊക്കെ പരിതമാണ് രണ്ടാമത്തേന് ഞാനത് ഒന്നൊനുഭവിക്കേണ്ടി വന്നില്ല ഞാൻ എന്റെ വീട്ടിലോട്ട് പോയി ആ സമയത്ത് പ്രെശ് നെല്ലാം മാറി വീട്ടിലോട്ട് മാറ്യോണ്ട് അങ്ങനെ സമാധാനം കിട്ടി രണ്ടാമത്തെ അവര് പിടിച്ച് വെക്കാൻ നോക്കി ഞാൻ പറ്ഞ്ഞ് എനിക്ക് പറ്റില്ല ഞാനെന്റെ വീട്ടീ പോവാന്ന് പർഞ്ഞ്
പോകാനണെന്ന് പറ്ഞ്ഞ് നമ്മള് തോർന്ന് പറയണ്ടോട്ത്ത് നമ്മള് തൊർന്ന് പറയണം അല്ലെങ്കിൽ ശരി
അതേ ഞാൻ കൊറേ നാള്ങ്ങനെ ഏ് വന്നോണ്ട് വീട്ട്കാര് ആരും ഇല്ലാഞ്ഞോണ്ട് മിണ്ടാതെ മിണ്ടാതെക്കെ കൊറെ നിന്ന് അങ്ങനെ നിന്നത് കൊണ്ട് മാത് ത്രം എനിക്ക് കിട്ടിയതാണ് ആ അഹങ്കാരിന്നുള്ള പേര് അപ്പാദ്യമേ മിണ്ടിയിരുന്നെങ്കില് പ്രെശ്നവില്ലായ്ര്ന്ന് ആദ്യമേ എന്നെ കൊറെ സോപ്പിട്ട് നിർത്തിയത് കൊണ്ട് അവര് അവരുടെ കാര്യങ്ങളക്കെല്ലാം ഇത്പോലെങ്ങ് കണ്ട് അവർക്ക് കൊച് ച്ഛ്നെ കിട്ടിയപ്പഴാണ് ഇവറ്ടെ സ്വഭാവം എനിക്ക് മനസ്സിലായത് അപ്പൊ ഞാനും എൻ എൻ്റേതായ രീതിയില് തിരിഞ്ഞ്
തിരിഞ്ഞ്
ന്നം അപ്പം അവര് പറയ്ണത് നമ്മ്ടെ വീട്ട്കാര് വന്നപ്പം എന്റെ വീട്ട്കാര് വന്നപ്പം പിന്നെ ഞാനവര് പറീണെ കേട്ടോണ്ട് ചെയ്യുന്നേന്ന്
ഇണ്ടാ ഇവര്
ആഹ് എന്റെ വീട്ട്കാര് പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് ചെയ്യുന്ന്യാന്നുള്ളത് അങ്ങെനെ അങ്ങെനെ
അറയാത്തത് നമ്മൾ ചെയ്യാത്തതായ്ട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക്
അതെ അതെ നമ്മൾ നല്ല കാര്യത്തിനാണ് എതിർക്ക്ണെന്നുള്ള ചിന്താഗതില്ലാ നം നമ്മൾ ചെയ്യരുതെന്ന് പറിണെ കാര്യങ്ങൾ പാത്ത് നിന്ന് ചെയ്യൊ ക്കെ ചെയ്യുമ്പം കുഞ്ഞിന് പാൽ ഇത് പാൽ ഇത്ര മാസം ഒരു വയ് വയ്സ്സ് കഴിയാതെ നമ്മളെ പാൽ കവ റവാലൊന്നും കൊടുക്കില്ലല്ലോ ഇവർക്ക് ത് കൊടുത്തേ പറ്റുള്ളൂ ഇവർക്ക് ആറു മാസ് പ്പം തിരിയുമ്പൊഴേ കൊച്ചിന് പാൽ കൊടുത്തേ പറ്റൊള്ളൂ അന്നെക്കെള്ള വാശ്യായി പിന്നെ ഞാ കാണാതെ പാൽ കൊടുക്കുന്ന് കാപ്പിയൊക്കെ കുറുകി കൊടുക്കുന്ന് എങ്ങെ അങ്ങനെക്കെ പരിപാട്യായപ്പഴത്തേക്ക് ഞാൻ നല്ലായിട്ടങ്ങട് ദേഷ്യപ്പെടാൻ തൊട്ങ്ങി ആഹ് ആഹ് അപ്പവർക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഏറ്റുപിടിക്കാൻ ആ സാധാരണ അമ്മായമ്മമാരാണ് ഇപ്പോ ഉണ്ടാക്കുന്നത് നേരെ തിരിച്ച അമ്മായിപ്പം കൂട്ടത്തി പിടിക്കാൻ വരും പിന്നെത് കയ്ഞ്ഞ ആ അതെ അമ്മായിമ്മ ജസ്റ്റ് തോടക്കം വിട്ട് ഇങ്ങനെ ഇരുതീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കും ആള ക്കെ എത്തിക്കാനവിടെ ആൾക്കാരുണ്ട്
ആൾക്കാരുണ്ട്
അങ്ങനെയൊക്കെ ഓരോരോ വിഷയങ്ങള് പക്ഷെ ഇങ്ങോട്ട് മാറിക്കയ്ഞപ്പ എന്റെ ഹസ്ബന്റിനൊക്കെ മനസ്സിലായി സമാധാനമായി ഹസ്ബന്റിന് അവരുടെ തനി സ്വഭാവം മനസ്സിലായി ആ എനിക്ക് എന്റെ നല്ല സമാധാനവും ആശ്വാസവും
ഉമ് എന്നാ ശരി ഞാൻ കൊറച്ച് കഴിഞ്ഞ് വിളിക്കാം